ഹലോ ആ കേൾക്ക്ണ്ട് കേൾക്ക്ണ്ട്
ആഹാ എന്തൊക്കെ വിശേഷം
നല്ല വിശേഷങ്ങള്
ആ ഇവിടിം കൊഴ്പ്പ പ്പൊന്നുല്ല സുഖാണ് ഇപ്പോ ന്നും നല്ല മഴൊക്കായ്ട്ട്ങ്ങനിര്ക്കാ
ആ ആഹ ച ചോറൊ കഴിച്ചോ
ആഹ ചോറ് കഴിച്ചു
ഇന്നെന്തായിരുന്നു സ്പെഷ്യൽ
ഇന്ന് ചെമ്മീനായിരുന്നു സാദാ ചോറും കറിയും തന്നെ ആ അവിടൊക്കെ എന്തായിരുന്നു
അ മീനന്നെ ഉ ചോറ് കാറീക്ക തന്ന സാധാരണ പോലത്തന്നെ
ആഹ് ഞായറാഴ്ചൊക്കെ ആവലേ സ്പെഷ്യലൊക്കെ ഉണ്ടാക്ക
ഉം ഞായറാഴ്ച
ആഹ ഉ ഇപ്പ മുന്നത്തെ പോലെ പച്ചക്കറൊക്കെ ഉണ്ടാക്കുവോ
ഓ അതൊക്കെ ഇണ്ട് ഉ ഇടക്കൊക്കെ മീൻ വ വല്ലാത്തപ്പോഴൊക്കെപ്പോഴും പച്ചക്കറി ഒക്കെ തന്നെ
ആ ആഹ് ആഹ് എല്ല വഴുതനങ്ങിയും തക്കാളിയൊക്കെ കുഴിച്ചിട്ടിരുന്നല്ലോ അതൊക്കെ
ഇല്ല ഇല്ലേ അതൊക്കെ പോയി ആഹ അതക്ക പോയി അതുപോലെ അതെ വീട്ടില് തണ്ണിമത്തന്റെ ഒരു ഇത്ണ്ടായായിരുന്നു
ആഹ ആഹ
ആ അത് അത്യാവശ്യം ഒക്കെ വന്നിട്ട് ഒരു ചെറിയ കായ പോലൊക്കെ കുഞ്ഞേതുണ്ട് അങ്ങനെ ആ ആഹ് അങ്ങനെ ഇണ്ടായിരുന്നു പക്ഷെ പിന്നെ നോക്കിയപ്പോ അതൊക്കെ ഇപ്പഈ മഴ
ആഹ നല്ല മഴത്ത് കുഴിച്ചിടരുത് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ നന പറ്റുള്ളൂ ഈ തക്കാളിക്കൊന്നും തീരും പറ്റൂലല്ലോ നല്ല മഴൊക്കെ ആ വേഗം ചീഞ്ഞി പോകും
അതിനെ ഇതിപ്പോ നമ്മള് കുഴിച്ചിട്ടതൊന്നല്ല അങ്ങനെ ഉണ്ടായ
ആഹ നമ്മള് വേ വേസ്റ്റ കൂടെ മുളച്ചുണ്ടായിരുന്നു
ആ ആ അതന്നെ അതന്നെ അപ്പൊ അത് നല്ലോണംങ്ങട്ട് പളർന്നുണ്ടാവും ചെയ്തു അപ്പന്ന് ശെരി എന്നാ നോക്കിയക്കെ കിട്ടങ്കില ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അ നോങ്ങിയപ്പോ അതഈ രണ്ടു ദസത്തെ മഴല്ല അങ്ങ കുട്ടികൾ കുട്ടികൾ എന്നിട്ട് അത്ണ്ടാവും ഉണ്ടാവും
ആ എന്നൊന്നും നോക്കുമ്പോ തന്നെ ഇണ്ടാവൂല നമ്മൾ ശ്രദ്ധിക്കാതെ വിടയാണെങ്കിൽ ചിലപ്പോ ഉണ്ടാവും
ആ അതയ്നപ്പ ഇ പറഞ്ഞ ഞങ്ങള് ശ്രദ്ധിച്ചായിന്നൊന്നും ഇല്ലേ പിന്നെ കുറച്ചുംങ്ങട്ട് വുതായപ്പോഴാണ് കണ്ടത് വള്ളി ഇങ്ങനെ വന്നത് അപ്പൊ അതിന്റെറേതാണ് പറഞ്ഞ പിന്നെ അങ്ങെ അത അങ്ങനെ ഇങ്ങെ പടർന്ന ഇങ്ങനെ വന്ന കുറച്ച് അത്യാവശ്യം നല്ലാ വേന സമയത്ത് ല്ലേ അപ്പൊ നല്ലോണംങ്ങട്ട് വന്നു പിന്നെല് ആ കുറച്ച് കുറച്ച് ചെറിയ പൂവ്ട്ട് ഇങ്ങന ഉണ്ടായി തുടങ്ങിയപ്പോ പിന്നെങ്ങെ ശ്രദ്ധിക്കല് തുടങ്ങിയത്
ആഹ
അപ്പ പിന്നെ നോക്കിയ പോതിന്പ്പോ മഴക
ആ മഴയത് ഉണ്ടാവൂലാ മഴയത്ത് ടീ ഇങ്ങനെ പട പടര്ണ ഒന്നും ഉണ്ടാവില്ല നിലത്ത് കൂടെ പരടണം ഒക്കെ ഒന്നും ഉണ്ടാവില്ല പിന്നെ ഈ വഴുതനങ്ങ പച്ചമുളകൊക്കെ ഉണ്ടാവൂട്ടാ തക്കാളിയ ഒക്കെയാണ് പോവാ വഴുതനങ്ങ പച്ചമുളകൊക്കെ മഴയത്തുംണ്ടാവും പിടി
ക്ക് ആ അത് പിന്നെ ആദ്യക്ക് ഇമ്മവീട്ടിൽണ്ടാക്കിയായിരുന്നു അപ്പൊക്കെ ഇണ്ടായിരുന്നു അപ്പൊ അതെന്തതുണ്ടായി അല്ല ഇനിയിപ്പ അപ്പുറത്തെ രണ്ട മൂന്ന് നല് മുളകും തെയ്യൊക്കെ കാണാണ് അയിനെ ടുത്തിട്ട് ഇനി പ്പറത്ത കൊണ്ട
ആ എന്തെങ്കിലും വളക്ക് കൊടുത്ത് ഉണ്ടാക്കിയണ്ടാവും പച്ചമുളക് ക്കെ വേഗം പിടിക്കുകയും ചെയ്യും നല്ലോണ്ണം കായ്ക്കുകയും ചെയ്യും
ഉണ്ട് പിടിച്ചച്ച് കിട്ടിയ കാര്യ പിന്നെ ഇങ്ങനെ ആയിക്കോള്ളൂ നമ്മള് പൊട്ടിക്കനുസരിച്ചിട്ട് വരും പക്ഷെ പിടിച്ചച്ച് കിട്ടാനണ ആ അതല്ലെ പിന്നെ അയിന് വേണ്ട ഉം പിന്നെ അയിനി ഇങ്ങനെ ഒരു സപ്പോർട്ട് ചെയത് കൊടുക്കേ പോണ്ടള്ളൂ
ആ അത ണ്ടുള്ളു
അപ്പൊ പിന്നെ അങ്ങനെ അങ്ങട്ട് അതങ്ങന്നെ പോക്കോളും ഇല്ലല്ല മ് ആ നല്ല മണ്ണാണ ങ്കി മണ്ണെണ് മതി അത്യാവശ്യം നല്ല രീതിൽ അയലന്ന
പച്ചക്കറിയുടെ വേസ്റ്റും അത് ഇതൊക്കെ അങ്ങനെ കൊണ്ടോയിട്ടാ മതി
ആ ആ അതൊക്കെ ഉണ്ടെങ്കില് അങ്ങനെണ്ടാവും വീട്ടില് പിന്നെ മുളകൊക്കെ ങ്ങനെണ്ടാവും ചെറിയ മറ്റ വെള്ളമുളക് ഉണ്ടമുളകൊക്കെ ഇണ്ടായിന്ന്
കണ്ടോ
ആചിനമുളകൊക്കെ ഇണ്ടായിരുന്നു ഇപ്പൊ അത് കൊറെയൊക്കെ പോയി ഇതിന്റെ ഇടയിലൊക്കെ നല്ലോണ്ണം പോയി. പിന്നെ അയിന്റെരുഇത് മുരടിച്ചു തോന്ന്ന്നു
ആ ശരി
ഒന്നും ഉണ്ടാവിണി
ആ എന്ത് പ്രാശ്യം മാങ്ങക്കുണ്ടായിരുന്നോ?
ഇവടെ ഉം ഇന്റെ വീട്ടിലാണല്ലോ അതൊക്കെ പ്ലാവുണ്ട് മാവില്ല. ഇവിടെ മാവ് പ്രാവ് അങ്ങനൊന്നുംല്ല അപ്പൊ അപ്പുറത്ത്ന്ന് ഒക്കെ ആരേലും തന്നെങ്കില് കിട്ടും അതത്രയൊള്ളൂ അത് ഇവിടെയാണെങ്കില് ഇവിടെ തൊട്ടപ്പുറത്തൊന്നും ഒന്നും
തൈ കുളിച്ചിട്ടൂടെ പെട്ട് ന്നുണ്ടാവല്ലോ വ അങ്ങനെന്ന് പൂ
ആ കേട്ട്ണ്ട് അത് അത് ഇതുപൊലെ എന്തോന്നമ്മ കൊണ്ടുന്ന് കുഴിച്ചിട്ടര്ന്നു പക്ഷെ അതിലൊന്നും കായിച്ചില്ല മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് കായിക്കും പറ
അ ആ നമ്മൾ ചെലത് പെട്ടെന്ന് കായള്ളതന്നെ കിട്ടുല്ലോ ഓ ബോത്ത് നിക്ക്ണതൊക്കെ മൂച്ചിക്കെ മൂച്ചിക്കെ കൊറ താമസം പിടിക്കും തോന്നുന്നു അല്ലാണ്ട് സപ്പോട്ട അങ്ങൻത്തെ ഇതൊക്കെ വേഗം കായിക്കും
ആ അതുപോല വീട്ടില് ഇവടെ മറ്റേ അരിനെല്ലിക്കല്ലേ അരിനെല്ലിക്കന്ന് വെച്ച കുഞ്ഞ നെല്ലിക്ക ആ അതിന്റെ ഒരു മരക്കണ്ട് അത് ഇതിപ്പ തന്നെ മൂന്ന് കൊല്ലം കഴഞ്ഞിട്ടൊക്കെ കായ്ക്കും പറഞ്ഞ് കൊണ്ടേ കുയിച്ചി തുവരെ അയിട്ട്. ഒരു കുരു പോലു ഉണ്ടായില്ല പിന്നെ കായിണ്ടായിട്ടില്ല അമ്മ ന്നിട്ട് എപ്പളും പറയും ഇദ് യെന്ത് പഴണാവോ ഇദ് എന്താ താ ചിട്ട്
അരിനെല്ലൊക്കെ കായ്ക്കയാണെങ്കിൽ യെലല്ലാണ്ട് അത്രയും കായ്ക്കലല്ലേ കാണു
ആ ആ അതാണ് ഇപ്പൊ എല്ലാ കൊല്ലാം അമ അടുത്ത കൊല്ല ഉണ്ടാവും അടുത്ത കൊല്ലാവും ഒരു കൊള്ളാവുമ്പളും ഇത് ഒന്നും ഉണ്ടാവുന്നദെന്നെ കാണാല്ല പിന്നെ പിന്ന അതേപോലെക്കെ പേരക്കൊക്കെ ഉണ്ട് പേരക്കെ പിന്നെ അത് അത് ഇതുപോലെ തന്നെ വാങ്ങിയിട്ട് കൊണന്ന് വെച്ചതോ ആ അതിലുണ്ടാവും പക്ഷെ അതിലുണ്ടായികഴിഞ്ഞാ അത് ആ അ അത് പക്ഷെ വലിയ പേരക്കാവ പക്ഷെ അത് അങ്ങനെ ആകുമ്പോത്തിനും ആകയിന്റെ കൂരുക്കെ ഇങ്ങട്ട് മൂത്ത പോലെയവും
ആ ചില
ഉം ഉം ഉം ഇത് ഇത് പ അച്ചലന്നെ ആണെങ്കിൽ കൂടി കുരുക്കെ ഭയങ്കര മൂപ്പായ പോലെ ഭയങ്കര ബലം
വല ആ ആ
ആംഗാനായിട്ടുള്ളൊരു വരെ
ഏ
കുഴിച്ചിട്ടിട്ട് ഇണ്ടായത് അകെ അതാണ് അതൊറ്റെ ഒനിന്നും കൊള്ളാതെയി മാറ്റി കഴിച്ചിനേറ്റ കാണാനും ല്ല
ഏ ഏ റംബൂട്ടാനൊക്കെ കുഴിച്ചിട്ടാ
ആ അതിന്റദ് ഇണ്ടായിരുന്നു പക്ഷെ അത് ഇതുപോലെ എന്താണ്ടായെന്നറിയില്ല മരം പെട്ടെന്ന് ഒറങ്ങിപ്പോയി എന്തണ്ടയി അ ആ ആ
നമ്മൾ കുഴിച്ചിട്ട് പിന്നെ അവിടുന്ന് പിന്നെ അവിടുന്ന് പറിച്ചിട്ട് വേറെ സ്ഥലത്ത് കുഴി
ഇല്ല ഇല്ല്യാ ആ ഇത് ഞങ്ങള് സ്ഥലം മാറി സമയത്ത് തന്നെ അങ്ങനെ കൊണ്ടുവന്നിട്ട് കുഴിച്ചിട്ടാ ഈന്തിന്റേത്, റമ്പുട്ടാൻ, അരിനെല്ലിക്ക പേര ക്ക്യാ അതുപോലെ ചാമ്പക്ക അങ്ങനെക്കെള്ള മൂട പക്ഷെ അയില് റമ്പൂട്ട കാനൊക്കെണ്ടായി പക്ഷെ മരം പോലെ വന്ന്ണ്ടായിരുന്നു പിന്നെ അതങട്ട് തന്നെ ആ തന്നെ ഉം അതൊക്കെ ഇണ്ടായിരുന്നു എന്താപ്പൊ ണ്ടായിന്നറീല പെട്ടെന്ന്ങ്ങ്ട്ട് ആകെ ഇങ്ങനെ ഒ ആദ്യ എലക്കെ ങ്ങനെ ഒണങ്ങി വന്നു അപ്പൊ ഞാൻ വിചാരിച്ചു പ്പൊ നമുക്കിപ്പോ ഈ എല കൊഴഞ്ഞിട്ട് പു
ആ ചെലത് അങ്ങനെയെല്ലാം പൊഴിഞ്ഞു പോയാലും തളിർത്ത് വരും
ആ് തളർത്തി വരും അപ്പൊ അങ്ങനെ വരും ന്ന് വിചാരിച്ചിട്ട് നിന്നു പിന്നെപ്പൊ നാള് പോയൊക്കെ നോക്കിയപ്പണ്ട് കൊമ്പൊക്കെ ഉണങ്ങിട്ടിരിക്കും ആ മൊത്തം ഉണങ്ങി
ഒരു ഭാഗം ഉണങ്ങി എന്ത്‌ ചെയ് ചിട്ടാ അയിന്റെ പ അടിഭാഗം വെച്ച് ക ചെയ്തൊടുക്ക കട്ടെയ്ത് കൊടുത്താ പിന്നെ അവിടുന്ന് തെളിത്ത് വരും ഒണ - ഒണ ങ്ങിയതങ്ങനെ അ മരതത്ത്മ്മ ത്തന്നെ നിർത്തിയാ മൊത്തത്തിൽ ഇങ്ങനെ ഉണങ്ങി ഉണങ്ങി താഴത്തി ഉണങ്ങി ഉണങ്ങി വരൂ
അ ആ അത്പ്പൊ എന്തപ്പ കാരണം ഇപ്പ എന്തേണ്ടായി ഏ ഇല്ല അമ്മ വന്നിട്ട് ഇങ്ങന പറഞ്ഞാരുന്നു എന്തോ ഇങ്ങനെ ഉണങ്ങിക്ക്ണൂ ഉണങ്ങി പോയി ന്നൊക്കെ പർന്ട്ട്
ശരി
ഉം പിന്നെ മാവും പ്ലാവൊക്കെ ഉണ്ട് പക്ഷെ ഇതുവരെ ഒന്നും എൽ ഒരു കായ പോലെ ഉണ്ടായിട്ടില്ല ഹ് അതൊക്കെ മേടിക്കണം എല്ലാ സാധനങ്ങളും
അങ്ങനെ നമ്മള് വീട്ടില് ഇഷ്ടം പോലെ ഉണ്ടാവുമ്പോ നമുക്കൊന്നും ആവശ്യ
ആവശ്യല്ല്യാ അതെ അതെ ഇപ്പൊ ഇന്റെ വീട്ടില് ഇഷ്ടം പോലെ ചക്കണ്ട് അന്ന് ഇക്ക് ചക്കയൊന്നും വേണ്ടന്നെയന്നു ആകെ ദേഷ്യായിരു ഈ മഴക്കാലൊക്കെ ആവുമ്പോ പഴംചക്കെക്കെ നെര് ആകെ ഈച്ചിം കൊതും വന്നിട്ട് ഓ പറയാണ്ടരിക്കായിരികും ഇത് ഭേദം ഇപ്പ ഇവിടെ വന്നോക്ക്യപ്പോ ഒരു ചക്കച്ചോള കിട്ട ന ഭയങ്കര പൂതി ആ കൊണ്ടരാറുണ്ട് പി പിന്നെപ്പോ ലോങ്ങൊക്കെ ആയതൊണ്ട് കൊറച്ച് ബുദ്ധിമുട്ടാ കൊണ്ടരാന് ആ
അടുത്തൊക്കെ ഏണെങ്കിലും ആവശ്യം ഉണ്ടാവൂലേ എപ്പഴും കിട്ടോല്ലോ വല്ലപ്പോഴും പോയി വല്ലപ്പോഴും പോകുമ്പോഴാണ്
കൊഴപ്പേ അതാണ് ബുദ്ധിമുട്ട് അങ്ങനെ ഇതൊക്കെയായി ഇപ്പളും ഇത് പോലെ തന്നെ വീട്ടിലൊന്നും അങ്ങട് വൽതൊക്കെണ്ട് സംഭവം തൈകളൊക്കെ മരങ്ങളൊക്കെണ്ട് പ്ലാവാണെങ്കിലും കായ്ക്കാൻ മാത്രംക്കെണ്ട് ആ അത്ണ്ടായിര്ന്ന് ഇല്ലല്ല ചാമ്പക്ക ഇഷ്ടം പോലെ ആ ചാമ്പക്ക ആ ചാ ചാമ്പക്ക ഇണ്ടായിരുന്നു ഇഷ്ട്ടമ്പോലെ ഇണ്ടായിരുന്നു ആ മരം മറിഞ്ഞുണ്ടായിരുന്നു അത് ഇപ്പൊ ഈ കാനലൊക്കെ കിട്ടാഞ്ഞിട്ടാവും
ഒരിക്കണ്ടായി അത് തീരുമ്പോത്തിന് അടുത്ത് പൂവിടും അങ്ങനെ
ഉം ആ ഈ വേ വേറെ വേനലിൽ ഒരു സമയം ആ ഒരു മാ വെ ആ മാർച്ച് ഒരാറ് മാസത്തക്കക്കെ നല്ലോണങ്ങട്ട്ണ്ടാവും
ഞങ്ങടെ ആ നോമ്പിന്റെ ടൈമിലാ ഉണ്ടാവ ചാമ്പൊക്ക നറച്ചുണ്ടാവും തിന്നാനും പറ്റൂല വെറുതെ പോയി ആ നോമ്പിന്റെ ടൈമില് മാർച്ച് കു ആ പരീക്ഷന്റെ ടൈമില് ആ സമയത്താ നെറച്ചുണ്ടാവും എന്നാ പിന്ന തിന്നാ പ ആ കഴിക്കാൻ പറ്റിയില്ല പിന്നെ നോമ്പോർന്നാ പ്പാ ആർക്കാ ഇതൊക്കെ ആവശ്യംണ്ടാവുക
അതെ അതൊക്കെ കഴിഞ്ഞിട്ട്ന്നെല്ലേ വേണ്ടി വരുള്ളൂ മ മറ്റേതാക്മ്പോ നമുക്ക് അൽ വെൽ വെറുതെങ്ങനെ ഇരിക്കുമ്പളും ആ രണ്ട് ചാമ്പക്ക പോയി എടുത്തിട്ട് വരെ കഴി ത്യാഗം വിചാരിക്കും നോമ്പാവുമ്പം പിന്നെ അതും പറ്റില്ലല്ലല്ലേ
തന്നെ മക്കളൊക്കെ വരാനായോ
ഇല്ലല്ലേ നാല് മണിക്ക്
ആ ഇ ഇവിടെ നല്ലന്ന് മഴ ദിവസമാണ് ഫുള്ള് മഴ രാവിലെ തുടങ്ങിയതാ
ആ ഇവിടെ അങ്ങനെ തന്നെയ ഇത് ഉച്ചവരെ ഉണ്ടായിരുന്നു ഇപ്പം കൊറച്ച്
ആ ഇവിടെ ഇവിടെൊന്ന് തോർന്നീന്ന് ഇപ്പത എന്തീര മഴ പ
ആ ആ ആ രാവിലെ മുതലേ ഇവിടെ ഇന്നതേപലെ തന്നെ നല്ല മ ഇപ്പൊ കൊറച്ച വിട്ടിട്ടുണ്ട് ഇയിപ്പോ ച ഇപ്പത്തെ വിച്ച നോ കണ്ട കുറച്ച കഴിഞ്ഞ
ആ ആ അതെ അതെ കുട്ടികൾ സ്കൂളിട്ട് വരുന്ന നേരത്തേക്ക വല്ലാണ്ട് വഴുമ്പ
ഉം ഉണ്ടാവേ അത് പിന്നെ അങ്ങനെ തന്നെയാണ് ആദ്യമുള്ളത് സ്കൂൾക്ക് പോകണ ഒരു സമയ സ്കൂൾ വിടണ സമയത്ത് ഭയങ്കര പഴായിരിക്കും ഉം ഇല്ലച്ച ഇന്ന് വലിയ കുഴപ്പൊന്നും ഉണ്ടാവില്ലേ
വേറെന്ത കുട്ടികൾ വരുമ്പോത്തി എന്തെങ്കലൊക്കെ ഉണ്ടാക്കിയോ
ഇല്ല അതിന്റെ അങ്ങനെ സ്പെഷ്യലായിട്ട് പ്രത്യേകിട്ടണ്ടാക്കക്കൊന്നും വേണ്ട എന്താ വെച്ചാ അങ്ങനെ അവരത് കഴച്ചു ആ ആ ചോറ് ക ചോറ് ചപ്പോ കഴിക്കും ആ് ഇല്ലെങ്കിൽ പിന്നെ എന്തായാലും രാവിലെ പലഹാരം ണ്ടെങ്കിൽ ആ ആ അതന്നെ കഴിച്ചിട്ട് അങ്ങനെ ഇരുന്നുോള്ളൂ വേറതായിട്ടുള്ള ഉ ബുദ്ധിമുട്ടായിട്ടൊന്നുമില്ല പിന്നെ എന്തെേലുമൊക്കെ ബേക്കറി ഐറ്റംസ് ഒക്കെ കാണുകയാണെങ്കിൽ എടുത്തിട്ട് കഴിക്കും ആ അത് കഴിക്കും അത് കണ്ട പിന്നെ അവർക്ക് അതൊക്കെ എല്ലേ വേണ്ടുള്ളൂ
ആ അതെ അതെ ഞാൻ വിളിക്കട്ടാ എനിക്കേ ആ എൻന്റെറെ ഹസ്ബൻറ് വിളിക്കണ്ടേ ഞാൻ വിളിക്ക കുറച്ച കഞ്ഞിട്ട്
ആ ശരി ശരി ആ